ഹലോ
ആഹ് പറയ.
എന്തടാ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു എന്താ എന്റെടുത്ത് എന്താ. പോത് എന്തോ ചത്തിട്ടുണ്ടന്നൊക്കെ വഞ്ഞു അതെന്തേ.
പോത്തോ.
ആഹ് മറ്റെ മുടികളെയാം കൊണ്ടന്നെ
ആഹ് ആഹ് അതന്നാ പറയാൻ വിട്ടയാനി. അങ്ങനെചാലെയ് അങ്ങനെചാല്. മിഞ്ഞാനാണ് എന്ത് മുടികൾച്ചില്ണ്ടായിനെ ഇപ്പ മെഞ്ഞാന്ന്. വേണ്ടീട്ട് ഞാന് അത് കാക്കാന്റെ മോന്റെ മുടികൾചിലാണ് അപ്പൊ അതിന് വേണ്ടിട്ട് കാക്ക. നല്ല പോത്തിനൊക്കെ നോക്കി വെച്ച് വെലക്ക വച്ച് കൊടുത്തണ് പോത്തിന കൊട്ന്ന്. പോത്തിന കൊടുന്നത് രണ്ട് ദിവസം മുന്നാണ് രണ്ട് ദിവസം മുന്നേ കൊടുന്നീന് മിഞ്ഞാന് രണ്ട ദിവസം മുന്നേ കൊടുന്നിട്ട്. ആവിടെ കടെല്ലാം കൊടുത്ത് അവിടെ മ മണ്ടയിൽ കൂടൊക്കെ ഉണ്ടാക്കിന് അതൊക്കെ വെച്ച്.
വാപ വിളിച്ചന് അപ്പൊ മ്മ പറഞ് പോത്തിന കുറച് ദിവസായി കൊണ്ടന്നിട്ട്. അത് നോക്കാനാളില്ലനീ. പിന്നെ മറ്റടത്ത് പണിക്ക് പോകും ചെയ്തു. ഞാൻഎപ്പളേലും എന്തെേലുക്കെ കൊണ്ടട്ട് കൊടുത്തിക്കണെങ്കി ആഹ് പോത് തിന്നോന്നൊക്കെ പറഞ്ഞ നിന്നു. പിന്നെ ഞാന് ആഹ് പിന്നെ പിന്നെ. ച്ചപ്പോഴാണത് ചത്തിട്ടുണ്ടന്ന് പറഞ്ഞത് അ ഞ്ഞിപിന്ന പിന്നെ വേറെ. വേറെ ഈ പരിപാടിക്ക് ഞ്ഞി വേറെ വാങ്ങണ്ടേ.
അതെ അതെ നമ്മള് സംഭവിച്ചാല് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അജസ് മുന്നേ കുടന്നട്ട് വെച്ച്. പിന്നെ നോക്കാൻ ആരില്ല.
അയ്ന് എന്തേലും അസുഖണ്ടായിനോ.
ആഹ് അത് ഞമ്മൾ അന്വേഷിച്ച് നോക്കി പിന്നെ പിന്നെ മനസ്സിലായി നമ്മള ചാമ്പിയതാണത്. പോത്തിന്റെ ഡി നാസി ചാമ്പിക്കാണ് അയിന് എന്തോ സൂക്കേട്ണ്ട്. ചാവാൻ അയിക്കണ് എന്തോ സുക്കേട് ണ്ടായിട്ട്. അതിനെന്താ വെച്ചാല് അത്യാവശ്യം ആ വിക്കുന്ന ടൈമില് കുറച്ച് വെള്ളവും പുല് കൊടുത്തിട്ട് ഒന്ന് മിൻക്കി എടുത്തിട്ട്. കണ്ടിട്ട് വലിയ തോന്നി നമക്ക് ഐഡിയല്ലോ ഈ പോത്തിന് വാങ്ങെ വല്ല ഐഡിയില്ലല്ലോ. നമ്മള് പോയി നോക്കിയപ്പോ കണ്ടിട്ട് വലിയ പ്രശ്നൊന്നുല്ല പുറത്തെ പുറമെ നല്ല പോത്തന്നെയാണ് അപ്പ നമ്മണ്ടാക്കിയ ഒരു. രണ്ട് വാ ആ ഒരു ഫ്ല സാനും.
അല്ല എവിടുന വാങ്ങിയത്.
ഇവിടന്നന്നെ ഈ മറ്റേ പഠിക്കലില്ല പഠിക്കൽ ഭാഗത്ത്. ആഹ് അവിടുത്തെരു ചങ്ങായിടെര്ത്ത്ന്ന വാങ്ങിയത്.
അവിടെ കൊറെ കൊറെേ കച്ചവടക്കാരുണ്ടല്ലോ അവിടെ.
ആ അവിടെണ്ട് മ്മക്ക് ഇല്ലാ നമ്മള അത്യാവശ്യ ആയോണ്ട് സാധനം വല്ലാതെ നോക്കാനിന്നില്ല.
എ അതായത് എന്തേങ്കിലും അസുഖം ഉണ്ടായിട്ടക്കാരം പെട്ടെന്ന് ചത്തതെയ് അതായത്.
ആഹ് അസുഖംണ്ടായിട്ട് ചാവും ചെയതി.
ട്ടുണ്ടാവോലെ അല്ലെ.
നമ്മള് നമ്മുക്ക് അറീല്ല ഇതിനെ പറ്റി അപ്പൊ എന്തായി. ഞമ്മ സമയ നോക്കുമ്പോ നല്ല പോത്താണെങ്കി പ്രശ്നങ്ങളൊന്നും ഇല്ല ആ ഒരു സ്ലോല്നമ്മള് സധനം വാങ്ങുകയും ചെയ്തു.
അല്ല ഇഞ്പ്പോ രണ്ടാമത് വാങ്ങണ്ടെ പോത്തിന.
ആ വാങ്ങണം വേണം പറ്റേപോലെ നമ്മള് കാര്യവരോട് പറഞ്ഞ് എന്താ പറയാ ഈ ഇടപെട്ട. ആൾക്കാരെക്കെ ഇടപെട്ട് പ്രശ്നം ഇ നമക്ക് ആ പൈസ അങ്ങനത്തെ തിരിച് തന്നാണ്. അയ്മ്പത്തി ആറായിറുപ്യാ കൊടുത്നി അയ്മ്പത്തി ആറായിറുപ്യാ ഇനിതിരിച്ച് കിട്ടേണം ഞ്ഞിപ്പയ്ക്കൊരു പയ് കാക്ക പറയിണെത് അയ്ക്കൊരു പയ്നാല്റുപ്യാണ് കൂട്ടിയിട്ടാണ്ട് ഒരു എഴുവർപ്പെക്ക് എന്താക്കണം എഴുവെർ ന്നല്ലൊരു പോത്തിന് വേറെ വാങ്ങണം ന്നാണ് പറയ്ണത് ഒരു പോത്ത് കണ്ട് വെച്ച്ക്ക്‌ണ് ഒരുപോത്തിന് കണ്ട് വെച്ച്ണ് മ്മളെ ഏഹ് ഒരു പോ അയ്നെ എന്താക്കണംഞ്ഞി കൊട്ന്നിട്ട് എത്തിക്കണം എത്തിക്കാനില്ലെ ട്ടാസ്ക്ക്‌പാടെള്ളൂ. എഴുനാറുപ്യാണ് ഓര് പറീണത് ഏകേഷം കൈ മറ്റേ പത്ത് എമ്പത് കിലോ അർച്ചിന്റെ പോത്ത്ണ്ടായ്നി
അമ്മളെല്ലാരോടും പരിപാടിക്ക് വെരാനും പറഞ്ഞു പോത്ത് ചത്തും ചെയ്തു. ഞ്ഞി രണ്ടാമതൊരു പോത്തിനെ വാങ്ങി വെക്കുമ്പോ തെന്നെ എന്തെയ്യ സമയം വെയ്കൂലെ?
ഞാതെക്കു അറിയാതെക്കാൻ വിചാരിച്ച്ണ് ഞമ്മള് അപ്പതെന്നെ വേറെന്ത്‌ അറേയ്ഞ്ചെയ്ത്ന്നൊക്കെ വിജാരിച്ച്ണ് പക്ഷെ ഞമ്മക്കാണ് പറഞ്ഞല്ലോ ഈ ഒര് വല്ല്യാ ഒരു എമൗണ്ട് കൊടുത്തിട്ട് അടുത്തൊരു പോത്തിനെ വാങ്ങി പിന്നെ അയ്നെ ഇതാക്കി കിയാർത്ത പെണ്ണ് അങ്ങനെകൊറെ പ്രൊസീജിയറണ്ട് പിന്നെ ഞമ്മൾ എന്തെയ് മാറ്റിച്ച്ക്കാണ് ഏതാക്കിമുടികൾ ച്ചിനൊന്ന്ആക്ക ഒരി ഒരുമാസം കയ്ഞ്ഞിട്ട് ആർക്ണതാണിപ്പോ അഹൊക്കെ പറഞ്ഞത് അപ്പൊ അങ്ങനെആക്കാനുള്ള കട്ഞ്, കട്ഞ് മുടാഴ്ചെല് നടന്ന്ക്ക്‌ണ് മുടികളഞ്ക്ക്‌ണ്അയ്ന് അറവും കാര്യങ്ങളും വീതിക്കലും വിതരണം ചെയ്യലൊക്കെ ഒരുമാസം കൊണ്ടുള്ള ആക്കില ആക്കും ന്നാണ് പറയ്ണത്.
എത്ര കിലോന് ഇണ്ടായിന് മറ്റേ പോത്ത് ചത്ത പോത്ത്?
അത് അറുവത് അറുവത്തഞ്ച് കിലോണ്ടയ്നി ഇറച്ചായിട്ട് അറുവത്തഞ്ച് കിലോനും ബാക്കി എല്ലു ഇതൊക്കെപ്പാടെആയോണ്ട്
അർക്കാനുള്ള അർക്കാനാളുകളെക്കെ നോക്കിട്ടില്ലയ്നോ?
പൊക്ത്തൊക്കെ പൊക്കീനി പക്ഷെ പെട്ടെന്ന് ചത്തോണ്ട് ഭാഗ്യം ഞമ്മക്കിഞ്ഞി വേറെഎവുടി ആഹ് ഞമ്മള് ചത്തോണ്ട് അമ്മ ആഹ് അമ്മക്ക് ചെർതായിട്ട് ഒറക്കം വെർന്നുണ്ട് സംഭവം വെർതെനിക്കല്ലേ?
ആഹ് ഒത്തുല്ലെങ്കിന്ന വെർതെ നിന്ന്ട്ടെ ഉം ഞ്ഞിന്തപ്പോ വൂട്ടാര് എന്താ പറയണ് മുടളീച്ചെലിന് കയ്ഞ്ഞപ്പോ സമയം കയ്ഞ്ഞപ്പോ അർച്ചിയൊക്കെ കിട്ടെണെങ്കി അയ്നെങ്കി കൊർച്ച് സമയം പുടിക്കൂലെ? ഇനി പൈസക്കെ കിട്ടീട്ട് വാണ്ടെഒരു പോത്തിനെ വാങ്ങീറ്റൊക്കെ ആർക്കാക്കോ വാണ്ടേ? രണ്ടാംചെലെവ് ആയില്ലെപ്പോ?
ആഹ് ഇനിയിപ്പം അങ്ങനെ ചെയ്യണം അങ്ങനെ എന്തെലും ചെയ്ത്ക്കാണ്ട് ആഹ് അങ്ങൻത്തെ ഇതിലേക്ക് മാറണം കാരണം ഇത് കിട്ട്ണൂല്ല. ഏാതായാലും കിട്ടിയ ഞാൻ വിജാരിക്ക്ണെതെയ് നേര്ത്തെ ചത്തത് നന്നായി കാരണം എല്ലെനിപ്പോ അറവ് കയ്ഞ്ഞിട്ട് കേടില്ലേ അർച്ചില്ലെ കാരണസ് ത്കൊണ്ട് ന്നമ്മളായില്ല സൂകേടുള്ള പോത്താണ് ഇങ്ങന്തെലും കേട് ആഹ്
ഇപ്പ മാ ഒന്ന് ജെസ്റ്റ് ഹ് നോ നോക്കീട്ട് ബ സസ് നോക്കീട്ടല്ലേ കൊണ്ടോണ് അയ്ന്പ്പോ ഉള്ളില് എന്തൊക്കെവിടെണ്ടോ വേറെ കേട്പാട് ഉണ്ടോന്ന്പ്പോ ഞമ്മക്ക് അറീലല്ലോ.
ഇതിപ്പോ അമ്മക്ക് ചത്തോടെ തീർന്നു അല്ലേപ്പോ അമ്മളിത് അർത്ത്കാണ്ട് ആൾക്കാർ കൊടുക്ക്ണ അർച്ചിന്ന്മാസ് കേട്ള്ളർച്ചിയാണ് കൊട്ക്ക പിന്നെ ഓലെക്ക് ഫുഡ് പോയിസൺ വെരെലും ഇണ്ടാക്കലും പിന്നെഫു പൊയ്സംവെന്നാ അറിയാലോ ഫുഡ്‌പൊയ്‌സംവന്ന ന്നല്ലെ കുടുങ്ങല് കൊടുങ്ങും അത്യാവിശം ടൈമ് ഹോസ്പിറ്റല് ആവലും മറ്റു കാര്യൊക്കെ ഒക്കെനോക്കേണ്ടിവെരും ഇതിപ്പോ ഈ ഒര് ഇതിനോട് കയ്ഞ്ഞിട്ടി
ആഹ്
അങ്ങനൊക്കെ ഇള്ളതൊക്കെ ഞാൻ ഇണ്ടാക്കാനേ അത് കണ്ട്
ആഹ് അയ്ന് ഇങ്ങളാബാത്ത്കൂടെ കൊറെ പോത്ത് കച്ചോടക്കാരുണ്ട്ലെ?
ആഹ് അമ്മളെ കൊറച്ചൊക്കെ അത്യാവിശ്യ പോത്ത്കച്ചോടം ഏഹ്
മത്സരാ തോന്ന്ണ്ലെ?
ആഹ് ഇബിടങ്ങെ ചെറിയഒരു രീതിയിലുള്ള ഇതൊക്കെ ഇണ്ട് കാരണം അത്യാവിശ പയരെ ഈ മറ്റേ ഈ ചേളാരി ചന്തല്ലേ? ആഹ് ചേളാരി ചന്തർഞ്ഞ ഈ ചൊവ്ഴ്ചകളിൽ മാത്രം കാണപ്പെടുന്ന ചൊവ്വാ്ചകളിൽ ഇങ്ങവന്നാണ്ട് എല്ലാ സാധനങ്ങളും വെലക്കൊറവിൽ വിക്ക്ണ ന്താ അവടെ മൈനാണ് ഈ പോത്ത് ആണ് മെയ്നാണേ അപ്പൊ അവടെപോവാങ്ങണെങ്കി അമ്മക്ക് നല്ല പൈസൊറവ്ല് സാനം കിട്ടും റ്റി പറ്റിക്ണകൊൽതില് സങ്ങതി ഇണ്ടാവലില്ല ഇതിപ്പോന്താ അറില്ല ആ
ആ് അത്പ്പോ ഓനെ ഇപ് ഇപ്പ പറ്റിച്ച പോൽതന്നെ ആയിം ചെയ്തല്ലോ ഇപ്പൊ അ ഒരാഴ്ച്ചോണ്ട്
ആ. ആ് അഹ് നോക്കണം
പിന്നെഞ്ഞി ഓനോട്ന്ത പരാതി പോയി പർഞ്ഞുടെയ്നി ഇങ്ങനെങ്ങനെ സംഭവിച്ട്ട്ണ്ട് എന്തെലും ചെയ്യാൻപറ്റോന്ന് ചോയ് പൈസ അയച്ചുതന്നോ ന്നാ പിന്നെ പേട്ച്ചള്ള വേറെ പോത്തിനെ വാങ്ങിങ്ങാണ്ട് വേറെവ്ടെ സവായ വെച്ട്ട്ണ്ട് എന്താ വെച്ച്ട്ടും അർത്ഥോട്ണ്ട വന്നാ അടവ് മാനം കെട്ണ്ടല്ലോ ആള്കളെ മുന്നില്
അയിന്റെ ആൾക്കാര് തിര്ഞ്ഞ ക്ണ് ഇത് ചത്തും അസുഗാന്നൊക്കെ ആൾക്കാരെന്നെ ഇടപെട്ട്ങ്ങാണ്ടാണ് നമക് പൈസഅക് ഇതെന്തും മ്മള് വരാ ഒരു മാസം കയ്ഞ്ട്ട് ഒരു ബ്രേക്ക് ഇട്ത്താണ്ട് ന്താ ഒരു മാസം കഴിഞ്ഞ്ട്ട് ദക്കാ വെച്ചിട്ടണ്
ആ.
ഉം. എന്താ പ ന്റാവസ്ഥ അവടെ
എന്താ അസ്ഹാർനെ കൂട്ട്ണ്ണ്ട് ഞാനങ്ങനെ ഒന്നുല്ല സമയം പോയിക്ട്ട്ണ്ല്ല ഇന്നാലും പണിഒപ്പമ് ഐ. ചങ്ങയികെന്താ അങ്ങനെ ഞാനും പോവാന്ണ്ട് ആ. ണ്ടോ ഓനന്ത ആശ്പത്രിന്റെക്കെ ആശ്പത്രികേസുണ്ടോ ആ. ഐ അന്റെ പെണ്ങ്ങക്കെന്താ ഓ ഓന്റെ ച് അഹ് വേദനണ്ട്ന്നൊക്കെ പറ്ഞ്ട്ട് പിന്നെ ആണ്ട് വന്ന്ട്ണ്ട് പിന്നെ ഞാന് സുയ്പായി.
പ്പൊ വുൾച്ചോയ്ച്ചീന്നു ഞാന് അപ്പൊ ഓന് ആശ്പത്രിലാണ് ആന്ന് ഓ മറ്റേ ഷീട്ട്ട്ത്തൊണ്ടക്കന്നൊക്കെ പറ്ഞ് അവിടെ ഭയങ്കര തിരക്കായി അതായത് പോമ്പോ സർക്കാർ ഹോസ് ആസ്പത്രിയില് അങ്ങനെയാണല്ലോ വര്ന്നെ വര്ന്നെ വര്ന്ന നിക്കണ്ട പെട്ടെന്നായി കിട്ടു
രൺ തൽകാലിം പാത്ത്ണ്ടോ
മ്.
ഏതായ്ലും പൺ ണ്ടെ ആവശ്യ വെരുമ്പളയ് ചെങ്ങായ്‌മാരോക്കെ ആവശ്യതിന് ഇണ്ടാവൊള്യ് നല്ല സുഹൃത്ബദ്ധങ്ങൾ നമ്മളൊ രും കൈവിടംപാടില്ലാന്നാണ് കാരണം നമുക്കന്തേൽ കൊറ്ച്ചയ്ഞ നമ്മക്കെന്തെല് അപകടം വേരുമ്പളെയ് നമ്മളെ നോക്കാന് ഇങ്ങൻത്തെ ചങ്ങയ്ന്മാര്ണ്ടാവുള്ളു നമ്മള് ആവണ കാലത്ത് നമ്മക ഓലും എന്തെലൊക്കെ ഇച്ളി ടുത്താലേ നമ്മക്ക് തിരിച്ചും കിട്ടൊള്ളൂ അല്ലാന്ണ്ട് അപ്പോളും ന്നമ്മള് ഇങ്ങട്ട് ഇങ്ങ്ട്ട വിജാര്ച്ങ്ങാണ്ടെ
പൈസണ്ടെങ്കിഎല്ലാരും ണ്ടാവും ല്ലെങ്കി ആരുംണ്ടാവൂല്ല അങ്ങനെണ്ട്
ആ, എപ്പളും ഇങ്ങട്ട് കിട്ടണ്ങ്ങാണ്ട് ന്ന്ച്ച കാര്യല്ല മ്മള് അങ്ങട്ട് എന്തെലൊക്കെ ചെയ്തോട്താലെ അമ്മകത് സു ഇങ്ങട്ട് കിട്ടു ട്ടൊളു ഈ കർമ്മന്ന്ള്ള സാനംണ്ടല്ലോ അതേണ്ടന്നെ വിഷയങ്ങള ക്കെ ന്തച്ച നമ്മള ഒര് മണി പോയാലും നമ്മളൊന്താക്കണം പോയി സഹായിച്ച് അങ്ങനെ നിക്കാനേ അയ്‌ന് ശരി ന്ന്ള്ളത്
ഹ ലൊ. അല്ലാ ഞ്ഞിപൊ പോത്തിന പഞ്ഞി രണ്ടാമത്തെ പോത് നെ ഞ്ഞിപഞ് അവ്ട്ന്നന്നെ എടുക്കണെ
തന്നെ അല്ലാതെ തമ്മള് കണ്ട് ഒർപ്പിച്ക്ണ് വയനാട്ട്താണ്
ആഹ്
ച്ച വയനാട് വയനാട്
അവിടാരെലും അറീണോലാരെലുണ്ടോ
ആഹ് വയനാട് അമ്മളെ മൂത്തമ്മാനെ കെട്ടിച്ചെ അങ്ങട്ടാണ് വയനാട്ട്കാണ്
ഉം അതങ് പെട്ടു പോണട്ടോ എല്ലാം നോക്കീട്ട് എടുത്താമതി
ആഹ് ആഹ് അവിടുന്നാണെങ്കില് മ മൂത്താപ്പക്ക് ആണെങ്കിൽ ഇങ്ങനത്തെ പോത്ത് കച്ചവടക്കാരുമായിട്ട് ചെറിയ കോൺടാക്ട് ണ്ട്
ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മള് ചെക്ക് ചെയ്ത് കണ്ട് എടുക്കൂലല്ലോ നമ്മുക്ക് ആ കണ്ണില് കാണണെ എടുത്ത് പോലല്ലെ നമ്മള് ചെയ്യാറ്
നാന്നന്നെ ആണ് ഈ മൂത്താപ്പ പോത്ത് ച്ചവട കാര്യത്തിന് ആയിട്ടുള്ള കമ്പനിക്കാരുണ്ട് അഹ് പിന്നെ വിടുന്നഉമ്പൊ പറ്റിക്കാൻ സാധ്യതയില്ല നല്ല മൂത്താപ്പന്റെ കെയർ ഓഫിൽ വാങ്ങല്ലേ നമ്മക്ക് നല്ല സാനം കിട്ടും എന്നുള്ളണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ മേടിച്ചു
ആഹ് മൂത്താപ്പാന്ന് വെച്ചാ ചങ്ങായി അയാക്ക് പോ പോത്ത് മറ്റേ ചങ്ങായില്ലേ
ആഹ്
പോത്തുമാരെ കച്ചോടം ചെയ്യണ അയാൾക്കിപ്പോ അയാക്ക് പോത്തിനെ പറ്റി കുറച്ച് അറിയല്ല അയാ അയാളെയും കൂട്ടി പോയിക്കൂടെന്നാല്
സംഭവം ഞാൻ അങ്ങന പോവാ വിചാരിച്ഞ്ഞെ പക്ഷെങ്കില് അന്ന് പന്തായി മരകച്ചവടല്ലേ എന്തോ സാധനം കൊടുക്കാണ്ടിനി അഥവാ കട്ടിലി ഇതാക്കാനോ അതൊണ്ട് കൊടുക്ക ഒള്ളൊണ്ടി ഞാ ഇപ്പ തെരക്കിലായിപോയിട്ടി അപ്പം വെരാൻ കയിഞ്ഞില്ല അങ്ങനെ പിന്നെ ഞാൻ ഒറ്റക്ക് പോയിട്ട് ഇങ്ങനെ പ്രശ്നം പറ്റിയൊക്കെ
എന്തായാലും മൂത്താപ്പാനെ സമ്മയ് പറഞ്ഞച്ചണല്ലേ
ഉം മൂത്താപ്പ ഇവടെ ഇല്ലേനു മൂത്താപ്പു കൊറച്ചായാരുന്നു മൂത്താപ്പ ഇവടെ ഇല്ലേനു മൂത്താപ്പ അങ്ങ് ദുബായി ആഹ് ഭാഗത്ത്ക്ക അല്ലേ. ഇവിടെ പിന്നെ ഇതാക്കിയില്ല
എ
എന്താപ്പന്റസ്
അങ്ങനെ എന്താ അവസ്ഥ ഇത് ഞങ്ങക്കിപ്പം
മഴ വരലൊക്കെ ഉണ്ടോ
ഇവിടെ നല്ല വെയിലാ ചൂടുണ്ട് എന്റെ കൂട്ടാരെ വിളിച്ചപ്പം പറഞ്ഞെ ചൂടെടുത്ത്ക്കാന്ന് അപ്പ അയിൻ്റ കൂടൊക്കെ പൊളിച്ച് കൂട്ടുകാര് ഉണ്ടാവും വിളിച്ചപ്പം ഭയങ്കര ചൂടാണ് നിക്കാൻ വയ്യാന്നൊക്കെ പ കഴിഞ്ഞ മാസക്കങ്ങനെയാ അവിടെ അല്ലേ
ഉം അതെ അതെ
ഇപ്പോളേ ഇപ്പ ചെറിയൊരു മീറ്റിംഗ്ണ്ട് നാട്ടിലെ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു എനിക്കൊന്ന് അങ്ങോട്ട് പോവാൻണ്ട് നമ്മള് നേരിട്ട് കാണുമ്പോ നമുക്ക് എന്ത് ചെയ്യാം കാണാ
ആഹ് അല്ല എന്തിന്റെ മീറ്റിങ്ങാ
മീറ്റിംഗ് മറ്റേ പഠനത്തിന്റെ എന്തോ മീറ്റിംഗ് ആണ് എന്താ വലിയ ഐഡി ഇല്ല ചങ്ങായി വിളിച്ചെയാണ്
എല്ലാര്പാടെണ്ടോ
ആഹ് അനെ അങ്ങനെ വിളിച്ചാണ് ആഹ് എന്തായാലും ഞാൻ നേരിട്ട് കാണുമ്പം പറയാം നമുക്ക് ഏതായാലും
ആഹ് ആയിക്കോട്ടെ ഓക്കെ ന്നാ ശരി
ഉം